ഹലോ
ഹലോ ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
ആഹ് താ ഇവിടെ സുഖായിട്ടിരിക്കുന്നു ഇന്ന് മഴയില്ലാഞ്ഞത് കൊണ്ട് സുഖം ആഹ് ചായ കുടിച്ച്
ചായക്കെന്താ എന്താണ് ഉണ്ടാക്കിക്കാണ് സ്നാക്ക്‌ ണ്ടാക്കിക്ക ആണോ
അതേടാ ഏ കു മോൻള്ളത് കൊണ്ട് ഏത്തക്ക വെച്ച് എന്തേലൊക്കെ ഉണ്ടാക്കും അപ്പൊ ഇന്ന് ഏത്തക്ക് വെച്ച് അവൻ ആ കുഞ്ഞു രണ്ടു വയസ്സെല്ലെ ഉള്ളു
ആഹ് അവന് ഏത്തക്ക വെച്ചിട്ട് എന്താ പഴം വാട്ടി കൊടുക്കലാണോ
ആഹ് നെയ്ക്കാത്ത് വാട്ടിക്കൊടുക്കും പിന്നെ പുഴുങ്ങി കൊടുക്കും പിന്നെ ദോശ ഉണ്ടാക്കും അങ്ങനെ പല പല കാര്യങ്ങള് ചെയ്യും ഇന്ന് ഏത്തക്ക വാട്ടി കൊടുത്തേത് ആഹ് ഞാനാണെങ്കില് മറ്റേ ഉഴ്ന്ന് മാവേ എല്ലാ അര ച്ച് സെറ്റ്ആക്കി വെച്ചിട്ട് ഏത്തയ്ക്ക പുഴുങ്ങി അതിനാതൊടച്ച് അതും കൂടെ മിക്സി ഇട്ട് അടിച്ചിട്ടെ അതുകൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കും അവന്
ആഹ് കൈ ക്കോം
ങ ആഹ് കൊഴപ്പം ഫുഡ് കഴിക്കണ പയങ്കര ബുദ്ധിമുട്ടാ ല്ലേ എന്തുവാടാ
ഉയുന്നൊക്കെ വെച്ച്ട്ട് ഉഴ്ന്നൊക്കെവെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ പഴയൊക്കെവെച്ച് അടിച്ചി ദോശൊക്ക ഉണ്ടാക്കിയിട്ടെങ്കിൽ നല്ലെ ടേസ്റ്റ് ആയിക്കൂല്ലേ അതുവരെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിനോക്കീല്ല
പ്രത്യേകിച്ച് മുരിഞ്ഞ് കിട്ടും
മുരിഞ്ഞ് ആഹ് മുരിഞ്ഞ് കിട്ടുംല്ലേ ആഹ് അവിടെ ഇങ്ങനെ വെറുതെങ്ങനെ ഇരിക്കുക അപ്പ ഇങ്ങനെ വിളിച്ചതാ
ചായ കുടിച്ചാ
ചായ കുടിച്ചിട്ടില്ല ല്ലോ കുറച്ച് നേരം വൈകി ഓരോ ജോലികളൊക്കെ
എല്ലാരും എന്തെ വീട്ടില് ഹലോ ഹലോ ഹലോ ഹലോ തെ ഒരു ചിരി